കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ
ആഅ ണ്ട് ഇപ്പോ
റേയ്ഞ്ച് റേയ്ഞ്ചുണ്ട് ചില സമയത്ത് ഇപ്പ മഴ ആയത കൊണ്ടന്നറിയില്ല പോയി പോവുന്നുണ്ട് എടക്കടക്ക് കേക്കാണ്ടാവുന്നുണ്ട് ആ ആ ചായ കുടിച്ചിട്ടില്ല കടിയാക്കി ട്ടുവേണം ചായ കുടിക്കനെങ്കില് ഇല്ല ചായ കുടിക്കാൻ നോക്കുന്നേള്ളൂ
ഓഗ
കടിയാക്കിട്ട് വേണം ചായ കുടിക്കണെങ്കില്
അല്ലനീ ചായക്ക് ചാ നിർബന്ധം മാകടി
ആ കടി നിർബന്ധ അല്ലാണ്ട് എങ്ങനാ ഒരു ചായ കുടിക്കുന്ന ഞാൻ പഴംപൊ മാവുണ്ടായിരുന്നു അപ്പൊ കൊറച്ച് പഴംപൊരി ആക്കിട്ട് ആ കുട്ടിയക്കും ചായകൊടുത്തു
കടിയുണ്ടാവില്ല ഇവിടെന്ന് പറയുന്നത് രണ്ട മൂന്ന് ദിവസായിട്ട് ചായ മാത്രെണ്ടാവുള്ളൂ പ്ലെയിനായിട്ടുള്ള ചായ മാത്രം അയിനു ശേഷം എപ്പഴെങ്കിലും ആഴ്ചയിലൊരിക്കെ മാത്രേ ചിലപ്പ ണ്ടാക്കുള്ളൂ അങ്ങനെന്തെങ്കിലും
ഞാ ഞാനങ്ങനാണെങ്കിൽ ചായയെ കുടിക്കില്ല ഒന്നെങ്കില് കടയിന്ന് വാങ്ങും എന്തെങ്കിലും ഇതേപോലത്തെ കടികള്
പിന്നെ അപ്പൊ ഇപ്പ മഴയും കൂടെയപ്പൊ ഭയ അന്നരം ഭയങ്കര വിശപ്പാ അപ്പൊ കടി നിർബന്ധ
അങ്ങനെയാണെങ്കില് കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഉറപ്പാണല്ലോല്ലേ
ആ അത് ഉറപ്പാന്ന് തോന്നന്ന് ഇങ്ങനെയാണെങ്കില്
ആ അത് സൂക്ഷിച്ചോട്ടാ നിങ്ങക്ക് കൊഴപ്പില്ല മക്കളെങ്ങനെ ശീലിപ്പിക്കാൻ പാടില്ല.
ആ കുട്യള് ആഅതുശെരിയാണ് പക്ഷെ സ്കൂള് വിട്ട് വരുമ്പോ ഓർക്കും വേണം എന്തെങ്കിലും കടി തൊന്നും കടിയ ഉണ്ടാക്കി ല്ലേന്ന് ചോദിക്കും
അതെന്താ അത് നിങ്ങളത് ശീലിച്ചിട്ടാണ് കുട്ട്യാള് വരുന്ന സമയത്ത് നല്ല ചോറോ ചപ്പാത്തിയോ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള എന്തേലും ഭക്ഷണം കൊടുത്താ മതി
ആ. അങ്ങനെ ചെയ്യണം ഇനി കടി നല്ല കൊറക്കണം എപ്പളും കടി തന്നാണ് എണ്ണക്കടിയാണ്
ഇപ്വത്തെ കുട്ടിൾക്ക് തന്നെ ഇരുപത് വയസ്സാകുമ്പോത്തന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമ്മള് ശിലിപ്പിച്ചിട്ടാവും
അതെ ഞമ്മള ശീലന്നാണ് അപ്പൊ കുട്ടിളെ ശീലിപ്പിക്കുന്നത് ശ്ശെ നിർത്തണം നിർത്തണം വിചാരിക്കും പക്ഷെന്താണ് ചായ കുടിക്കണങ്കില് കടിയരുമിച്ച ഒപ്പരം വേണം അതൊരു ശീലായി പോയി
തെ ഇന്നത്തെ വിഭവം ആ പഴംപൊരിലെ
ആ ഇന്നത്തെ വിഭവം പഴംപൊരി
അത് ശരി അപ്പൊ സാധാരണന്തൊക്കെയാണ് കൂടുതലുണ്ടാക്കാറ് പഴംപൊരി ബജി ഇങ്ങനെക്കൊള്ളാ
ആ നമ് അത് നമ്മടെ വീട്ടിലുണ്ടാക്കുന്നിതേ പോലത്തെ പഴംപൊരി എപ്പോഴും ഇങ്ങനെ എണ്ണെ പൊരിച്ച് ആയിരിക്കില്ല എന്തെങ്കിലും നമ്മുടെ അടകള് ആവിലേവിച്ചതോ
അല്ലെങ്കില് എന്തിണന്നറിയോ അറ്റ്ലീസ്റ്റ് നിങ്ങള് ഇപ്പൊ ഈ ഫൈ ഒഴവാക്കിട്ട് വേവിച്ച ഈ ആവിയിൽ പുഴങ്ങുന്ന അട അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിലും മതി
ആ അതെ അങ്ങനത്തെയും ഉണ്ടാകും ആ നമ്മളെപ്പളി വർത്തപൊരിച്ചൊന്നല്ല ഇങ്ങനത്തെ നമ്മള് മധുരട്ടിട്ട് വെല്ലവും തേങ്ങക്ക ഇട്ടിട്ടുള്ള അടയില്ലേ അങ്ങനത്തെ ഇണ്ടാക്കും
പിള്ളേർക്ക് ഇഷ്ടം എപ്പഴി ഈ മുരിഞ്ഞ ഫ്രൈഡ് ആയിട്ടുള്ള സാനാണ്
അതെ ഉം കുട്ടിൾക്ക് അങ്ങനത്തെയ ഇഷ്ടം ഈ സമൂസ കട്ട്ലിറ്റ് അങ്ങനത്തെയൊക്കെയ ഇഷ്ടം ഇണ്ടാവ ഞ
നല്ല രീതില് മൊരിഞ്ഞ് ട്ടുള്ള പലഹാരാണ് കൂടുതലിഷ്ട്ടം.
ആ കുട്ട്യേളെ പറയുന്നന്തിനാ നമുക്ക്ന്നെ ആവില് വേവിച്ച കടികളേകാളിഷ്ടം ആ പൊരി
അത് അതൊക്കെ ശരിയന്നെയ ആ അപ്പൊ പൊറത്തേക്ക് ആഹ് ഫുഡ് എങ്ങനെയാ പൊറത്ത് പോയി കഴിക്കുന്ന കൂടുതല് കഴിക്ക അതൊ വീട്ടി തന്നെണോ കൂടുതലും ഞാന് എപ്പഴും പൊറത്ത് അങ്ങനെ കഴിക്കാറില്ല പക്ഷേ മാക്സിമം പിടിച്ചു നിൽക്കും വേറെ നിവൃത്തില്ലെങ്കിമാത്രെ കഴിക്കാറുള്ളൂ.
ആഹ് ഞങ്ങളു അങ്ങനെ പൊറത്ത്ന്ന് കഴിക്കില്ല ഇവിടെ ഞങ്ങള് പിന്നെ ഞാനും ഉമ്മ അങ്ങനെ കുടും ആണ്ങ്ങളില്ല ആ ഹസ്ബന്റ് പൊറത്താ അപ്പൊ ഞങ്ങള് ഈ ദെവസം പൊർ ത്തോയി കഴിക്കുന്നോരൊന്നുംല്ല ഞങ്ങള് എപ്പഴെങ്കിലും ഒരു മന്തിക്കെ പൊറത്തുപോയി കഴിക്ക്ന്നല്ലാണ്ട് അങ്ങനെ ഒരു പൊറത്തുന്ന് ഭക്ഷണം വാങ്ങുന്ന ഉട്ടരല്ല ഇവടെ ആർക്കും പറ്റൂല്ല. നമ്മള് വീട്ട്ല്ന്നെണ്ടാക്കും അങ്ങൻത്തെ സാധനങ്ങളൊക്കെണ്ടാക്കുന്നല്ലാണ്ട് പൊർത്തേക്ക് കഴിക്കല് പൊതുവേ കൊറവാ.
പിന്നെ ഞാന് മ ജോലിടെ ആവശ്യത്തിന് വേണ്ടിട്ട് കഴിഞ്ഞൊരു ഒന്നൊന്നര കൊല്ലായിട്ട് കണ്ണൂരായിരുന്ന്. അപ്പോ എനിക്ക് അയ്യായിര ത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം ഫീസ് അതായത് ഹോസ്റ്റലും ഫുഡും എല്ലാം കൂടെ അപ്പോ ഈ പൈസക്ക് അവടത്തെ ഫുഡ് ഭയങ്കര മോശ അതുകൊണ്ട് എപ്പഴും അവടെ പൊറ ത്ത് പോയിട്ട് തട്ട്ടെ പോയിട്ട് ഫുഡ് കഴിക്കാറ്ണ്ട്
ആണല്ലേ ആഹ് കണ്ണൂരൊക്കെ നല്ല ഭക്ഷണങ്ങളല്ലേ അവിടെ നല്ല രുചിയല്ലേ ഭയങ്കര
അതായത് ഈ ആഹ് ഐറ്റംസ് കൂടുതല നമ്മളെ നാട്ടില് കടികൾ പറഞ്ഞ ഇപ്പൊ ഇവിടെ പോയിക്കഴിഞ ഒരു നാലഞ്ച് കടിണ്ടാവും അവടെ പറഞ്ഞ ഒരു ചുരുങ്ങിയതൊരു മുപ്പത് കടി അത്രയും വ്യത്യസ്തയിട്ട്ള്ള കടികൾണ്ടാവും
ആഹ് ക്കെ ഒരുപാട് സംഭവങ്ങളില്ലേ ഇങ്ങനെ കാണാ നമ്മള് കയിച്ചിട്ടില്ല നമ്മളിങ്ങനെ കേ ഫോണിൽ കൂടെക്കെ കാണുല്ലോ കണ്ണൂര്ന്ന് പറണ്ണാല് ഏഹ് ഭയങ്കര ഇതിന്റേം കടികള്ന്ന് പർഞ്ഞാ മുട്ടമാല അത് ഇത് നോ
അങ്ങനെ കൊ ആ അതെ അങ്ങനെ കൊറെണ്ട് പിന്നെ അവടെ മീനാണെങ്കിലും പ്പൊ ചിക്കനാണെലും നമ്മള് വെക്കുന്ന പോലോന്നുംല്ല നമ്മൾടെ ഈ മസാല കൊറച്ച് കൂടുതൽ മുന്തി നിക്കില്ലേ അവര്ടെ അങ്ങനെല്ല അവടെ പറഞ്ഞ ഈത മസാലക്കെ കൊറഞ്ഞിട്ട് ഈ ഫ്ലേവർ എറ ച്ചിയാണെങ്കിലും മീനാണെങ്കില് അതിന്റെ ഫ്ലേവർല്ല് ആയിരിക്കും ഏറ്റവും കൂടുതൽ നിക്കുന്ന അപ്പ അവര്ടെ മസാല കൊറച്ച് കൊറവായിരിക്കും.
നമ്ക്ക് പറ്റില്ലാന്നാ രുചി
നമുക്ക് ഇവടെ എന്റെ നാട് പാലക്കാട് ഇവടെന്ന് പറഞ്ഞ മസാലയാണ് കൂടുതൽ. അതിന്റെ ടേസ്റ്റേണ്ടാവുള്ളു അവടെ എങ്ങനെയാ?
ഞങ്ങള് വയനാട്ടിലുങ്ങനെന്ന് പറഞ്ഞാല് മസാല വേണം എരു എരു നിർബന്ധ എരു അധികല്ല ഒരു ഒരു പാകള്ളൊര് മസാല വേണം ബീഫിനായാലും മീനിനൊക്കായാലു അത്യാവശ്യംരും പുളിയൊക്കെ വേണം പുളി നല്ലണം വേണം പുളിയും വെ എരു നല്ലണ്ണം വേണം മീൻകറി മീൻകറിലൊക്കെ
ഇപ്പൊ മീൻ കറി വെക്കുന്ന സമയത്ത് നമ്മള് ആ പരിമിതമായിറ്റ് മാത്രം ഈ മുളകും മല്ലിം എല്ലാം ഉപയോച്ചാലേ ഇ മീനിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെ? ഇവിടെന്ന് പറഞ്ഞാ ഇതെല്ലാം കൂടതലിടും ഉമ്മയൊക്കെ പുളിയും ഇതെല്ലാം കൂടുതലിട്ട് ഈ പുളിടെ കറി കഴിക്കുന്ന പോലെല്ലാ മീൻ സൈഡും ഏ വെറുതെ അവിടെ കെടക്കുന്ന പോലെ. പക്ഷെ കണ്ണൂർ അങ്ങനെയല്ല ആ പുളിങ്കറി കണ്ണൂർ അങ്ങനെയല്ല കണ്ണൂര് അമ്മള് കഴിക്കുമ്പോ തന്നെ ഏത് മീനാണോ അതിന്റെ ടേസ്റ്റ് ആണ് ആദ്യം നാവിലെത്ത
മ് ഹ് ഹ് അതെ തെ ആ ആ അങ്ങനെ
മൻസിലായോ?
ആഹ് മൻസിലായി മൻസിലായി ഹ് ആഹ
അപ്പൊ ഏതൊക്കെ മീനാ കഴിക്കാറ് സാധാരണ?
ഞങ്ങള് ഒര് വിധം എല്ലം പിടിച്ച് കടിക്കാത്ത എല്ലാ മീനും ഞാൻ കായി ചെമ്മീ ആ എല്ലാം മീനും ഇഷ്ടം മത്തി ഞാൻ കൂട്ടില്ല മത്തി എന്താന്ന്റിയില്ല ചെറുപ്പം തൊട്ട് അത് കൂട്ടിക്കഴിഞ്ഞ എനിക്ക്ഛർദിക്കാൻ വരും എന്റെ ഉമ്മയൊക്കെ പറിണു എനിക്ക് അഹ അഹങ്കാരാന്ന് പക്ഷെ അഹങ്കാരന്ന്അഹങ്കാരല്ല എനക്ക് ഇഷ്ടപ്പെട്ട് മത്തി കൂട്ടിയാലും എനിക്ക് ഛദ്ദിക്കാൻ വരും.
ആ ഞാനൊരു ഞാന് അ പഴഞ്ചൊല്ല്പറഞ്ഞാൽ ദേഷ്യപ്പെട നല്ലത് ആർക്കോ ചേരില്ല എന്ന് പറയില്ല
ആർക്കോ അല്ല ഉ നായി്ക്കുന്നില്ല പറയാ ആ
നമ്മുടെ ഈ മത്തിയില അയിലയിലാണ് ഏറ്റവുംഒമേഗ ത്രിയും ഫാറ്റിാസസൊക്കെ ഉള്ളത് പിള്ളേർക്കാണെങ്കിൽ നിങ്ങൾ സ്ത്രീകൾക്കും ഏറ്റവും നല്ലത് അതാണ്.
അ ആ അറിഞ്ഞോണ്ടല്ല പക്ഷെ എല്ലാരും വിചാരിക്കുന്ന ഞാൻ എനക്ക് വേണ്ടായിട്ട് പറയുന്നന്നാ. ഞാൻ അഥവാ അത് കൂട്ട കഴിഞ്ഞാല് അത് വയറ്റിൽ എത്തിക്കഴിഞ്ഞ എനിക്ക് ശർദ്ദിക്കാൻ വരും. അപ്പൊ എന്താ ചെയ്യ എന്നിട്ട് എന്റെ ഉമ്മാക്ക് പേടിയായിരുന്നു. തൈറോടുള്ളോർക്ക്
ചെറുപ്പം മുതല് ഒരു ഇത് ലെ
ആഹ ഇന് ഞാന് അത് ഇല്ല ഞാൻ മുറിക്കും വെക്ക വരെ ചെയ്യും. പക്ഷെ എനിക്ക് കൂട്ടാൻ പറ്റുന്നില്ല. ഞാന് പിന്നെ വിച പണ്ടൊക്കെ വിചാരിച്ചു തൈറോയ്ഡ് ഉണ്ടാവൂലെ തൈറോയ്ഡ്ള്ളവർക്ക് മത്തി പറ്റൂല പോലുംഅങ്ങനെ തൈറോയ്ഡ് ഒക്കെ ടെസ്റ്റ് യ്യെക്കെ
അല്ല അപ്പൊ അപ്പൊ ഈ ഫ്രൈ ചെയ്താലും, കറി വെച്ചാലും, രണ്ട് ചെയ്താലും പിടിക്കില്ല?
ഇല്ല പറ്റുന്നില്ല മത്തി മാത്രം ബാക്കിയൊന്നും കെഴപ്പില്ല മ ഉണക്ക ഈ ഉണക്കമീൻ വരെ ഞാൻ കൂട്ടും പക്ഷെ മത്തി ആണ് പറ്റാത്ത
ഇതെന്താന്ന്റയാ നമ്മള് ഒരു തവണ നമ്മള് ഒരു ഫുഡിൻന്റെ അലർജി തേന്നെ അല്ലെങ്കിൽ ഛർദിക്കൊ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു തോട്ട് എപ്പോഴും നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യും ആ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നീട് അത് അത് ഇയാൾ കഴിക്കുമ്പോ വീണ്ടും അതിങ്ങനെ ഇങ്ങനെ വരും
അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് പണ്ടേ ഈ മത്തിയാണ് വീ ഞാൻ എന്ത യ്ന്നറിയോ അന്ന് ഭക്ഷണം കഴിക്കില്ല. മത്തിയാണെങ്കിൽ ഞാന് ആ
മത്തി വാങ്ങിച്ച
അഹ് ഓഹ് എനക്ക് വേണ്ട പിന്നെ വാ
മറ്റത് ചോറു ആണല്ലോ കേരളീയരുടെ പാവപ്പെട്ടവരുടെ മെയിൻ ഭക്ഷണം.
ഭക്ഷണം അല്ലേ എന്തയ്യാന ഈ പാവപ്പട്ടൊൾക്ക് അത് കഴിക്കാൻ പറ്റുന്നില്ല ശർദ്ദിക്കാൻ വരുന്നോ?
അല്ല മത്തിയുടെ അതേ ഒരു അതേപോലെ അല്ലെങ്കിലും ഒരു ഏറെക്കറെ അതേ ടേസ്സ് തന്നെ അല്ലേ ഈ അയല?
ഇല്ലല്ലോ ഈ മത്തിക്കൊരു ഭയങ്കര എന്താ പറയാ അയിനെരു കുത്തല്ല ഒരു ഭയങ്കര ഒരു ആ അതാണ് അതാ അഹ് അഹ് ചെറുപ്പത്തെ എപ്പളെ ഇങ്ങനെ പറ്റാണ്ടോ ഞാൻ നന്നാക്കുരുന്നു മീന് അപ്പൊ ഞാൻ എങ്ങനെന്നറിയോ ചെറുപ്പത് ഞാൻ നല്ല വൃത്തിയിലൊക്കെ നന്ന പക്ഷെ അത് ഞാൻ തൊടില്ല പിന്നെ അങ്ങനെ
അപ്പ അപ്പ പിന്നെ അത് തന്നെയാട്ടാ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള എന്തോ ഒരു അതിനോടുള്ളത് ഇഷ്ടക്കേട് അല്ലെങ്കിൽ അതെ ആ ട്രോമയാണ് ഭാഗ്യത്തിന് ചിക്കനോടും മട്ടനോടൊന്നും ആ ട്രോമ തോന്നി യില്ലേ അല്ലേ അല്ലേ പെട്ടു പോയിട്ടുണ്ടാവും
ആഹ അതെ വേറൊന്നിനോടും എനിക്കില്ല എനിക്ക് ചെമ്മീന് ഞണ്ട് അങ്ങനത്തെ കല്ലമ്മക്ക അങ്ങനത്തെ നമക്ക് ഭയങ്കര ഇഷ്ട
അല്ല അതിനോടൊക്കെ ട്രോമ തോന്നിട്ടുണ്ടെങ്കിൽ ഇപ്പ കഞ്ഞിയ ച്ചാറ് തന്നെ കൂട്ടേണ്ടി വന്നേന മൂന്നു നേരം രാവിലെ മാങ്ങാച്ചാറ് ഉച്ചക്ക് നെല്ലിക്കച്ചാറ്
അങ്ങനെ എന്തെങ്കി ചെയ്യേണ്ടി വന്നേനെ ഭാഗ്യത്തിന് അതിനൊന്നും ഇതായില്ല ഇപ്പ ഇപ്പൊ ഞാൻ മത്തി വർത്ത നന്നായി ഭയങ്കര വെ ലയല്ലേ
അതെഎന്റൊരു ഫ്രണ്ടുണ്ട് അത് ആഹ് അവന് ഈ ചെമ്മീന് അതുപോലെ തന്നെ മുട്ട ഇതൊക്കെ കഴി കഴിക്കുമ്പോ തന്നെ ശരീരത്തിൽ ചുവന്ന തിവർന്ന തടുപ്പ് വരും
അലർജില്ലേ അതാർക്കൊക്കെയോ ഞാൻ കേിട്ടിട്ടുണ്ട് ചിലോ ർക്ക് ബീഫ് കൂട്ടുമ്പോ മേല് ഫുള്ള് തടിച്ച് പൊന്തി ശ്വാസം കിട്ടാണ്ടൊക്കെയാവുക
അതെതെ അത് മരണം വരെ സംഭവിച്ചിട്ടു ണ്ട് ഈ ഈ ചെമ്മീൻ കഴിച്ചിട്ട് ഈ കണ്ണൂരോ കോഴിക്കോടോ എ വിടെയോ
ആഹ് ഇ ചമ്മീൻ എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങി തരില്ല ചെമ്മീൻ വാങ്ങി ത രില്ല ഞാൻ പുറത്തൊക്കെ പോയ കാല് പിടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ട എന്നിട്ട് വീട്ടില്
പേടിച്ചിട്ടാണോ
പേടിച്ചിട്ട് ഇത് കുറെ ഇങ്ങനെ ആ യി അപ്പൊ ഞാൻ പറഞ്ഞു ചെമ്മീൻ കൂട്ടി മരിച്ചാലും ഞാൻ സാരല്ല കൂട്ടി മരിച്ച മരിച്ചതാന്ന് പറയും
ഹസ്ബന്റി നോട് പറഞ്ഞാൽ മതി അത് അലർജി ഉള്ളഅത് ലക്ഷത്തില ഒരു പേർക്ക് മാത്രം ഒരാൾക്ക് മാത്രം അതായത് അലർജി ഉള്ളവർക്ക് മാത്രം വരുന്ന ഇഷ്യൂ ആണ്
ആഹ് ഇതിന്റെ ഇടയ്ക്ക് അതെ ഇതിന്റെ ഇടയ്ക്ക് ചെമ്മീൻ കഴിച്ചിട്ട് ഒരു ഒരു ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ട് ലൈം ജ്യൂസോ അങ്ങനെ എന്തോ കുടിച്ചിട്ടൊ രു കുട്ടി മരിക്കുങ്ങാനും ചെയ്തു
ഈ വാട്സ്ആപ്പ്യുണിവേഴ്സിറ്റിയുടെ പ്രശ്നാണ് ഇത്
ആഹ് ആഹ അതായിരിക്കും ഞാൻ പറയൂത് ഇതെല്ലാരും അങ്ങനെയാ ണെങ്കിൽ ഞാനൊക്കെപ്പൊ മരിചൊണ്ട
യെങ്കില് അങ്ങനെയാണെങ്കിൽ മൂപ്പര് ശവർമ്മ കഴിച്ചിട്ട് എത്രയോപേര് ശവർമ തിന്നാ തിരിക്കുന്നുണ്ടോ
ഇവിടെ ഹസ്ബൻഡറ് പുറത്താ അപ്പൊ പറയും ഇവിടെ നിങ്ങള് ബ്രോസ്റ്റഡ് ഒന്നും വാങ്ങിക്ക ഴിക്കല് ഇവിടത്തെ കൊള്ളില്ല പൊ റത്തുള്ള പോലെയല്ല അവിടത്തേക്കെ നല്ലയാ ണല്ലോ ക്വാളിറ്റി സാധനമാണല്ലോ പ്പൊ ഞാൻ ഞാമ്പ റയും ഞങ്ങളെന്തെ യ ബ്രോസ്റ്റണൊക്കെ ഇതണ്ടേങ്കിൽ കൊതിച്ച് ചാവണോ ഞങ്ങ രുന്നാണ്ട് നിക്കണംന്ന് കഴിക്കും ഷ വർമ്മ ഇവിടുന്ന് കഴിക്കല്ലേ ചിക്കനൊക്കെ പഴകിയ അപ്പഴും വിളിച്ചറിയും നിങ്ങൾ കഴിക്കല്ലേപൊ റ
നമ്മുടെ ആഹ് നമ്മുടെ സമയം ആയൊന്ന് തോന്നണു ഞാൻ ഇപ്പൊഴാ നോക്കിയത് പന്ത്രണ്ടേ ഇരുപത്തഞ്ച് ശരി ശരി
ശരി എന്നാല് ആഹ്